ഹലോ കേൾക്കനുണ്ടല്ലോലെ?
ആ കേൾക്കന്നുണ്ട്
എന്തൊക്ക ഉണ്ട് വിശേഷങ്ങൾ ഒക്കെ
സുഗാണ് നെറ്റ് ന്റേത് ഇല്ലല്ലോ ഇവിടെത്തെ സൗണ്ട് ശരിയാലേ ഞാൻ ഇവിടുത്തെ വൈഫൈ ആണ് എടുത്തത്
ആ ഞാനും വൈഫൈ ലെന്നെന്നു പിന്നെ സൗണ്ട് ക്ലിയർ വിചാരിച്ചിട്ട്
ആ ആ അതെന്നെ ഞാനും
ആ അത് ശരി പിന്നെ ഭക്ഷണം കഴിച്ചോ ഓ കഴി
ആ കഴിച്ചു
ഉം സ്കൂളിൽ പോയാ മക്കളൊക്കെ ഓ ഉ പോയ ഞാനൊക്കെ ഒന്ന് തന്നെ ചോയ്ക്കാൻ വരണത് ആഹ അ നമ്മൾ പറ പറ ഉം പറയണത് കൊറച്ച് കഴിഞ്ഞിട്ടാണ് കേൾക്കുന്നത്ത് തോന്നുന്നുണ്ട് അതൊണ്ട്
ആണല്ലേ അവൻ ആഹ ആഹ് ആ
ആ ശരി
അത് ചിലപ്പോ ഇന്നേ നെറ്റിന്റെ പ്രശ്നംന്നാവും
ആ അതാണ് സ്ലോ ആയിട്ടാവൂല്ലെ ആ ഉ അ ശരി
മ
ഉം അതൊന്നും ഇടാൻ പറ്റൂല അന്ന് കൊറേ പക്ഷെ ഒണ ഒണങ്ങി ഒണങ്ങിട്ട്ണ്ട് ക്ഷെ ഞ്ഞി അഒന്നാണ്ട് ചൂടായി കഴിഞ്ഞാ ഇനിക്കിന്നു കൊണ്ടോടുക്കാ വിയാരിച്ച്ക്കാണ് ഞാന് ക്ക പൊറത്ത്ക്ക്ട്ടീരുന്നു അതേ മാതിരി ഇടുത്ത് വെച്ചു പിന്നെ കൊറേഷെണ്ടാകുമ്പോ മഴ വാക്കീട്ട് ന്നനയല്ലോ ചെവിൻ ഓകെ കൊറച്ചൊള്ളൂ കൊറച്ചറിയ സ്കൂൾ തൊറക്കണ അന്നാ ഞാനത് വെട്ടിയത് അതോളംക ഇന്ക്ക് കിട്ടീല തേങ്ങടാ ആ ക്കാരെ പണിക്കാരെ വിളിച്ചിട്ട് കിട്ടീല കിട്ടിയെപ്പെട്ടു കൊറച്ചള്ളൂ പിന്നെ അപ്പള്ളതണ്ട്ട്ത്താല് ന്നാലെ വെളിച്ചെണ്ണ തലേലിടാനൊക്കെ അല്ലാത്ത ആവശ്യത്തിന് ഏതായാലും വാങ്ങുംകടേന്ന് വാങ്ങണ തലേലിടാംമാ
പറ്റൂല ഉം
പറ്റൂല. തലവേദന അത് കുളിമുറി കേറാൻ സമയത്തൊക്കെയ നമ്മൾ എണ്ണ ഇട്ട് കൊട്ക്ക്വ അല്ലാതെ മുന്നേ കൂട്ടി എണ്ണട്ടു ആരുടൂല മക്കളൊക്കെ കുളി കഴിഞ്ഞിട്ട് കയ്യിലാക്കിട്ട് തലേല് തേക്കലാണ്
തന്നെ രണ്ടീസായി കുളിപിന്നെ ബാത്റൂമി കൊണ്ടക്കലാന് എണ്ണ പിന്നെ അത് പ്പോ ഓർമണ്ടാവും ഓർമ്മണ്ടാവുമ്പോണ്ട്
ആ ബാത്ത്റൂം ഞാൻ കൊണ്ടോയിക്കല്ലേ ബാത്റൂമി കൊണ്ടേയച്ചിട്ട് ഞാൻ ബാത്ത് ഉം ആ പറെ
പറേ ഉം അ ഇയ്യ് പറേ
ആ ബാത്റൂമിൽ പോയി ഞാന്ന് ദേഎണ്ണ കൊണ്ടയ്ക്കലേ ബാ റൂമിൽ ഞാൻ ആദ്യംഒക്കെ എണ്ണ കൊണ്ടെച്ചിരുന്നു എന്നിട്ട് എദെയ്‌ൻ ഇവർ കയ്യ്ക്ക് ഇട്ക്കും കയ്യ്ക്ക് ഇട് ഇട്കുമ്പോ കൊറച്ചു തോനെ ആയി കണ്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് നെലത്ത്ക്ക് നിലത്ത്ക്ക്ആണ്ട് കളീം ഇന്നിട്ട് ഓൽ കൊറച്ചു തലയിൽ തേച്ച്ക്കും ബാ ബാത്‌റൂമിൽ ചെന്ന് വയുക്കാണ് രണ്ടു മൂന്നു പ്രാവശ്യം ഞാനങ്ങനെ പറ്റീക്ണ് അപ്പ അയിന് ശേഷം ഞാൻ ബാത്‌റൂമിൽ കൊണ്ടേക്കും അല്ലെങ്കി ഇവിടെ അടുക്കളയിൽ കൊണ്ടന്നെക്കും ഇവിടന്ന് ഇട്ടിട്ട് പൊയ്ക്കോളി ന്ന പറയൽ ആണ് അവരോട് അങ്ങനെ ചെയ്ത ആ അകത്താണ് അകത്താണെങ്കിലും പൊറത്താണെങ്കിലും അകത്തായാലും ബാത്‌റൂമിൽ എണ്ണ വെച്ചിട്ട് ച്ചിട്ട് ഓൽ കാട്ട്ണ പണിയാണ് മക്കൾ മക്കൾ കാട്ട്ണ പണിയാണ് ഓർക്ക് ഇപ്പൊ അതൊന്നും അറീല ഓർക്ക് ഇപ്പൊ ആ ആ ആ ഇട്ടകൊടുക്കും ആ അതാണെ ഓർ ഇട് ക്കുമ്പോ കുറെ ഒന്നായിട്ട് കയ്യ്ക്ക് പോന്നാ ഓൽ കാട്ട്ണ പണിയതാണ് കൊയപ്പം ഒന്നൂല്യ മ്
ഇതല്ലങ്കിൽ നമ്മളെ ഒപ്പം വന്നിട്ടില്ലെങ്കിൽ സോപ്ഇട്ത് മുറിയിൽ ഒന്നായിട്ട്
കുളിമുറീൽ അല്ല ബക്കറ്റിൽ ഇട്ട് വെക്ക
ആ അയിലുണ്ട് അതുണ്ട് ഇന്നിട്ട് ആ വെള്ളം നന്നായിട്ട് ഒഴിക്കൽ പലേ പരിപാടി അയ്ക്കാരം ഇപ്പം വെള്ളം ഉള്ളതോണ്ട് കൊയപ്പല്യ മ വേനൽക്ക് ആവുമ്പോ പിന്നെ ചീത്തപറയലും ഒപ്പ
ആ അത് അല്ലെ അങ്ങനല്ല നമ്മള് പിന്നെ കളി അല്ല ഓൽ വെള്ളം ബാത്‌റൂമിൽ ഒഴിച്ചക്കാണ്ട് ഓൽ പറി പിന്നെ നമ്മള് ബാത്‌റൂമിൽ ചെല്ലുമ്പോ അങ്ങട്ട് വയ് യെലെ അതാണ്‌ പ്രശ്നം അതല്ലാതെ വെള്ളത്തിന്റെ പ്രശ്നം അല്ല വെള്ളം ഇഷ് ഇഷ്ടം പോലെ വെള്ളത്തിന് വെള്ളം ഇണ്ട് എന്നാലും അങ്ങനെ ഇതാക്കാൻ പറ്റൂല്ലല്ലോ സോപ്പ് വെള്ളത്തില് ഇട്ടേച്ച്കാണ്ട് പോയിണ്ടാവും എടുത്തു വെക്കാൻ മറന്നു ചെറിയ കുട്ടിയൊക്ക കാട്ടണ പണിയാണത് പിന്നെ വന്ന് എടുക്കുമ്പോ ആ കൈക്കങ്ങ് പിങ് അയ്കാണ്ട് കൈകാണ്ട് പീങ്ങിയെടു പോകുഅത് അച്ചിയൊരു കളിഞ്ഞ പോയിണ്ടാവും ഇപ്പോ പിന്നെ അങ്ങനത്തെ പൊട്ടപ്പണിയൊന്നും എടുക്കലില്ല അങ്ങനെയുണ്ടോ
ഇനി എന്നേ ഇവര് ര ഇവരെന്താ ചെയ്യ് ഇവരണ്ടാള് ഒപ്പം കേറും അപ്പോഴാണ് അങ്ങത്തെ പണി
ഒരാള് ഒറ്റക്ക് കേറിയ പിന്നെ അത്ര പിന്നെ അത്ര ഇതില്ല രണ്ടാളും ഒരാള് വിളിക്കും മാറ്റാളു ഇഹ് നോ വിളിക്ക് വിളിക്കാൻ പാ എന്നാഇണ്ട്
ആഹ് അതാണ് ഓൽ കമ്പനി കൂടിയെകാണ്ട് ഓൽ
ആഹ് അ ഷ അഹ് അ ഷവർ മതി അ ശെ എന്റെ താഴെ നിക്കൊന്നും ഇല്ല എന്നാലും അ തിരിച്ച് ഇടണോ
ആ ശരി ഓര്ക്ക് അതൊക്കെ രസാണ്
ആഹ് ഇന്ന് പിന്നെ ഇവടെ ഒരാള് തന്നെ സ്കൂൾക് എവിടാ പോന്നേ തക്കെ അപ്പ ലിവ എട്ടു മണി അയത്തോണ്ട് പെരും മഴേ അന്ന് വെർ താ നിങ്ങള് കഴിഞ്ഞിട്ടു ഇല്ല എന്നിട്ട് ഞാന് എന്ത് കാട്ടി കുറച്ച് നേരം നിന്നു കാത്തിരുന്നു പിന്നെ കൊറേ നേരം നിക്കുമ്പോതേന് നേരം വൈകും ചെയ്യും ഏതാലും നനയ നനയാനുള്ള മഴയായി ഒരാക്ക് ഒരാക് കോട്ടുണ്ടായിനു അവള് കോ റ്റെ പിന്നെ കൊടയായി അങ്ങനെ എ
മ്മ് ഈ സ്കൂൾക് പോണ സമയ ഉണ്ടായിട്ട് കാര്യയില്ല ഓര് ഓര് കൊടചൂടിനി എവിടെയാ കൊടചൂടൽ ബാഗും നനയും കിലോ താളീം കഞ്ഞീം ക്കെ ഇണ്ടാവും ഒക്കെ നനഞ്ഞിട്ടുണ്ടാവും ശെരിക്കിന് ഓര് ചെയ്യൂലല്ലോ ലാ ഓന് കുട എടുത്തുടിണ്ടാകും ഓന് എടുത്തുടി ഇണ്ടാകും അങ്ങനെ യെക്കെയാ ഒരേ അവസ്ഥ ഉം
ആ
പറയ്
ആ ഒരാക്ക് കോട്ട് ഉണ്ടേ ഒരാൾക്ക് കോട്ട് ഇല്ല എന്നിട്ട് ചെറിയ ആളായിരുന്നു കുറമ്പാട്ടിത്
അം അല്ല ഒന്ന് വാങ്ങി കൊ അല്ല കോട്ട് ഒന്ന് വാങ്ങി കൊടുത്തോ അഎന്താച്ചാ ചെറിയ കുട്ടി ഓര്ക്ക് സുഖാ അത് ബാഗ് മൂന്നാല് ഉമ്മ കണ്ടില്ല ഓര്ക്ക് പിടിക്കണ്ടലാ
എന്ത് രസണണ്ണോ ആ ഇട്ട് നടക്കാൻ നിലത്ത് കൂടെ നടക്കാൻ
അവൾക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ആ അവക്ക് ഫ്രീ അത്രേയള്ളൂ പിന് ആ ഉം
അപ്പന്ന് മഴ പിന്നെ പറയാൻ പറ്റൂലേ ഉം മഴഞ്ഞിണ്ടാവല്ലോ മഴ പ്പോ തുടങ്ങിട്ടല്ലോ ഉള്ളു
അത് അത് അവർക്ക് സ് പിന്നല്ലേ ആ നമ്മളൊക്കെ സ്കൂ പോ അങ്ങനെ തന്നെ
ആ അന്നൊക്കെ പ ഒന്നാം തീ തന്നെ പെരുമഴക്കെയാണ് ഹ് ഹ് ഹലോ കേൾക്കണില്ലേ പോയോ ഹലോ ആ
ഹലോ കേക്
ആ പോയെ
വാദി
ആ അല്ല, ഒന്ന് ഒന്നിതായി പോയി. ഒന്ന് റേഞ്ച്‌ പോയതാ.
ആ ഹ.
ഇന്നുപ്പോ
ഉം
നീ കണ്ടേണ്. മൽപ്പുറം പിന്നെ എവിടെന്ന് സ്ഥലോണ് ഞാൻ സെറ്റ് കാസർഗോഡാ തോന്നുന്നുണ്ട്.
അതെ ആ അപ്പ രണ്ടു മൂന്നുസ് ആ രണ്ടൂസമായിട്ട് എന്താ പറയാ.
ആ ആ മിഞ്ഞാ ആ മിഞ്ഞാന്ന് വന്നിരുന്നു, മിഞ്ഞാന്ന് ആ ഉച്ചനേരത്ത് രണ്ടു മണി ആ നേരത്ത്.. തോന്നണ്ട്.
ആ വന്ന അപ്പത്തന്നെ മഴയും പെയ്ത്.
ആ ആ നല്ല മഴയും പെയ്തു എല്ലാർ അപ്പ കാടെലായിരുന്നു എല്ലാവരുടെ ഫോണും ഓരോ സമയങ്ങട് സൗണ്ട്
പക്ഷെ എനിക്ക് അത് മനസിലായിട്ടില്ല ഞാനും അവിടെനി അ ഫോണ് തോന്നി ഇവിടന്ന് പിന്നെ ഓരക്കെ പറഞ്ഞു ഓരക്കെ ഫോണ്.
ഓ അത് ഓക്കെ അടിച്ചഴിഞ്ഞാ . ഇങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ട് ഓക്കെ അടിച്ചാ ഫോൺ ചെയ്യും.
അന്നാന്റെക്ക് വന്നിട്ടിണ്ടാവുല്ല അതുകൊണ്ട് ഈ ഫൈവ് ജിക്കൊക്കെ അത്ര മാത്രേ വന്നിട്ടുള്ളു, അങ്ങനെ ഒരു സംശയ ല്ലെ ഫൈവ് ജി ഫോൺ ഉം ഇന്ന് അങ്ങനെ ആണെങ്കിൽ ഞാൻ ഓക്കെ അടിച്ചിട്ടെ പോവുള്ളു എന്നു വെച് എന്റെ ഫോ ഫോണുക്ക് അങ്ങനെ ഇന്ന് ഫോണിക്ക് വന്നിട്ടില്ല ഞാൻ എന്റെ ആ സമയത്തു ഒന്നും ഫോൺ പൊക്കിയിട്ടില്ല ഇതായി അല്ല മഴെണ്ടാവും മഴയത്തായി.
ആഹ അല്ല അപ്പ ഇതൊക്കെ ഈ പ്രാവശ്യം തുടങ്ങിയ പരിപാടിയാന്നെ മേലോട്ടല്ല
സൈ സൈറൻ അല്ലേ, അല്ല സ കഴിഞ്ഞ പ്രാവശ്യം ഇണ്ടായിരുന്നു സൈറൻ ഇണ്ടായിരുന്നു. ആ കഴിഞ്ഞ പ്രാവശ്യം. ണ്ടായിരുന്നു സൈറെന്റെ ഇത് പക്ഷെ എല്ലാർക്കും മൊത്തത്തിൽ എല്ലാർക്കും കിട്ടി ല്ലാന്ന് തോന്നാനുണ്ട് കഴിഞ്ഞ പ്രാവശ്ര്യം അങ്ങനെ കേട്ടിരുന്നു പിന്നെ ഇങ്ങനെ ഫോണിങ്ങനാ പിന്നെ അറിയിപ്പ് കൊടുത്തിനു ഇങ്ങനെ എല്ലാരും എല്ലാരെ ഫോണിൻ മേലും സൈറൺ വരും ആരും ഭയപ്പെടേണ്ടതില്ലാ എന്നൊക്കെ പറഞ്ഞുങ്ങാണ്ട് ഒരു മെസ്സേജ് ഒക്കെ ഇങ്ങനെ
ഏഹ് എനിക്കല്ല മൈൻഡ് ചെയ്യണന്നു വിചാരിച്ചിട്ട് എന്തോ ഒരു സൈറൺ അവിടെ വന്ന്ക്കണു
വേറെന്തോ സംഭവാന്നു തോന്നുന്നുണ്ട്
മ്ഹ് അത്ശെരി ആഹ് ആഹ് ആ അത് മറ്റേതിന്റെ തോന്നണ്ണ്ണ്ടല്ലേ ഈ എന്താ പറയ ഈ നേവിന്റെ എന്തു വാന്ന് തോന്നുണുണ്ട്ലെ ആകാശത്തിലെ ആ അപ്പ എനിക്കും തോന്നി തോന്നണ്ട് അങ്ങനെ എന്തുവാണെന്ന് അത് ശെരി ആഹ് പി
അല്ല അവിടെ ഒക്കെ യുദ്ധത്തിന്റെ ദിലൊക്കെ സൗദിക്കും ഒരിക്ക ഇതേപോലെ വരും യുദ്ധത്തിന്റെ ഓരോത് വരുമ്പോഴും
അത് വന്നാ ഉടനെ തന്നെ അതിന്റെ ബാക്ക് തന്നെ അത് വരും ചെയ്യൂലേ ഇവിടെ അവരൊക്കെ പറഞ്ഞാ സൈൺ വന്ന്ഒര് അഞ്ച് മിൻറ്റ് കഴിഞ്ഞതിന് മുമ്പ് നല്ല ശക്തിള്ള
ആ ഇരുട്ടത്തേനി ഞാൻ അപ്പ കൽ എന്തോ ചെറിയ സാധനം വാങ്ങാൻ പോയതരുന്നു പേരും മഴ ഞാൻന്ന്ട്ടാ കടെലാണ് നിന്നു ഇ കണ്ണ് കടക്കാരൊക്കെ എന്താട്ടി കട പകുതി അടിച്ചിട്ണ്ട് ഇവരോടൊക്കെ ഇവർക്കൊക്കെ നിർദേശംണ്ട് തോന്ന്ണ്ട് അല്ലാ അട്ത്ത് ഇതക്കാണെന്ന്
ആ ആ അയ് ശരി ഉം അതിപ്പോ ഒരെ കൊറെ ആൾ ക്കാര് കൂടി നിക്ക സമയത്ത് എല്ലാരും ഫോ ഒരേ സമയം സയ്റൻ മോയങ്ങീട് ഭയങ്കര സൗണ്ട് ഉണ്ടാവുംല്ലേ പേടിയാവും എന്താണോവോചാര്ച്ചും അങ്ങനെ ണ്ടല്ലോ ഒന്ന് എല്ലാരും പോണന്ന് ഒരെ സമയം സൗഡ്
ആ പിന്നേ വേ ഞാ പിന്നെ ക്കടേ കടേല് ആ നിന്നു
ആ അയ്യോ പ് ങ്ങള് വീ ആ വേറെ നല്ലതന്നെണ് ഓകെ പിന്നെന്താണ് പ്പോ കൊർച്ച് തെരക്ക്‌ലാണ് ഞാൻ കൊറച്ച് യ്ഞ്ഞ് വി എന്നാ ശരിട്ടാ ഓകെ